ഓഹ് ഹലോ
ആഹ് പറഞ്ഞൊ കേൾക്കാം
ഹായ് എന്തെര്യ്യാ
എനി ഏഹ് വെറുതെ ഇരിക്കുന്നു
പഠിക്ക്യാണോ അതൊ വർക്കെയ്യുന്നുണ്ടാ
ആഹ് ഞാൻ പഠിക്കണളാണ്
ആഹ് എന്തിര് ചെയ്യ്ന്ന്
ഏഹ് പി ജി ചെയ്തോണ്ടിരിക്കുന്നു
ആഹ് പിന്നെ ഇത് എവിടെയാ ഏത് യൂണിവേഴ്സിറ്റിലാ
കൊച്ചിൻ യൂണിവേഴ്സിറ്റിയില്
പിന്ന കൊച്ചി ഞാ ഞാൻ ശ്രദ്ധിച്ചില്ല കേര കേരള യൂണിവേഴ്സിറ്റി കാലിക്കെട്ട് അതൊക്കെ അറിയത്തൊള്ളൂ കൊച്ചിൻ അറിയത്തില്ല
ആണല്ലേ കൊഴപ്പില്ല ആഹ്
മ്യാരി ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന് പ്രത്യേകിച്ചെന്നാ
പണിയെക്കെ കഴിഞ്ഞോ
പണിയൊന്നും കഴിഞ്ഞേന്നുവില്ല കെടപ്പോണ്ട്
ചെയ്തോണ്ടിരിക്കാണോ
ഉം എവ്ടെയാ
എനിക്ക് പണിയൊന്നില്ലപ്പൊ ക്ലാസൊന്നും ഇല്ലാത്താരണം ഇപ്പ ചെറിയ വീട്ടിലിര്ന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെയൊള്ളു കൊറച്ച് പണികളക്കെ ഏഹ് കോളേജിലേക്ക് വേണ്ടി കൊറച്ച് വർക്കെക്കിണ്ട് അപ്പോ അതൊക്കെ വീട്ടിലിര്ന്ന് ചെയ്യണു
ആഹ ആഹ പിന്നെ എന്ത് പിച്ച് ഡി എന്തിലാ പി എച്ച് ഡി എട്ക്ക്ന്നേ
പി എച്ച് ഡി അല്ല പി ജിയ
പി ജി എന്ത് ചെയ് എന്തിനാ ചെയ്യുന്ന പി ജി എന്തിലാ
ഏഹ മറയൻ ബയോളജി.
ബയോളജില എഹ മറയൻ ബയോളജി എന്തുവായിട്ട് ഇതായിട്ടുള്ളത ഈ പിന്നെ നാവികസേന അങ്ങനെ ല്ലെ
ആഹ അതല്ല ഇത് കടൽനെ കുറിച്ചിട്ടൊക്കെ ജീവികളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു പഠ്ത്താണ്ത്.
ആഹ മറയന്ന് വെച്ചാ ഞാൻ ഇത് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ അപ്പോഴത്തേക്ക് അതോണ്ടാ ചോയിച്ചേ
ആഹ ആഹ കുഴപ്പില്ല.
പ്പ അല്ല വേറെ എന്തെങ്കിലും ചെയ്യുന്ന്ണ്ടോ ഇത് മാത്രേള്ളോ?
ആഹ ഇത് മാത്രേ ഉള്ളൂ. ഓൺലൈനല്ല ഓഫ് ലൈൻ തന്നെയാണ് ഇപ്പോ ക്ലാസ്സൊക്കെകഴിഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കാണ്. ചെറിയ വാട്ത്തെ കൊറച്ച് വർക്കുകൾ ബാക്കിയിണ്ട്. അങ്ങനെ ചെയ്തോണ്ടിരിക്കണ്ന്നുള്ളൂ.
അതെ പിന്നെ മാരിഡാണോ?
അല്ല അല്ല.
പിന്നെ ഉം.
വീട്ടിലപ്പ വേറെ വേറെ പണി ജോലിയ ഒന്നും പോണില്ല വെറുതെയിരിക്കാണോ? ഹൗസ് വൈഫാണോ? ആഹ
വേറെ പ്രത്യേകിച്ച് പണിയൊന്നുല്ല ജസ്
കുട്ടികളൊക്കെ സ്കൂളി പോയോ?
ഇല്ല ഇല്ല ഇന്ന് ശനിയാഴ്ചയല്ലേ? പ്പഴ്ത്തേക്ക് ഇപി ക്ലാസില്ലല്ലോ ക്ലാസില്ല. ട്യുഷനൊന്നും വിടുന്നില്ല അപ്പഴത്തേക് ഉള്ളത് ഞാൻ പഠിപ്പിക്കുന്നേ ഉള്ളു.
പഠിക്കാനൊക്കെ എങ്ങനെ തുടങ്ങിയിട്ടല്ലേള്ളു പ്പൊ ക്ലാസ്
ആഹ ഇപ്പം തെഡ് സ്റ്റാൻഡേർഡില.
ആഹ് ഒരാള് ഉം ഉം ഉം
ന്ന അവിടെങ്ങനെയാ ക്ലാസൊക്കെ?
ഇവടെ കുഴപ്പൊന്നുല്ല ഡെയിലി പോയി വരും കൊറച്ച് ദൂരൊക്കെ ഇണ്ട്.
ആഹ
പ്പ ഇങ്ങനെ ദൂരെ യാത്രയാണ് കൊർച്ച് പ്രശ്നൊക്കെ ഉള്ളത് ഇപ്പൊ പിന്നെ മഴയി ക്കെആയത്‌ കൊണ്ട് അത് കൊറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസിലൊക്കെ. പ്പോണ്ടേ രണ്ട് മൂന്ന് ബസൊക്കെ കേറണം ഇപ്പൊ കൊർച്ച് പാടാണ് ആഹ
ഉം പിന്നെ വണ്ടി സ്കൂട്ടിൽ സ്കൂട്ടി ഒന്നുല്ലേ പോവാൻ പോയിവരാൻ.
ഏയ് ഇല്ല ഏഹ കോളേജിന്ന് ബസ്സൊക്കെ അവര് കൊട്ക്ക്ണ്ട് അപ്പൊ ഞ ബസ്സിന് പോവും ചില ദെവസം ബസ് കിട്ടില്ല. അങ്ങനെയൊക്കെ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ.
ആഹ ആഹ പ്രൈവറ്റ് ബസ്സാ കോളേജിന്റെ വകയുള്ള ബസ്സാ?
പ്രൈവറ്റ് എ രണ്ട് ബസ്സിന് എനിക്ക് കേറണം എന്നാലേ അവിടെ എത്തുള്ളൂ.
ആഹ് നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലേ
ആഹ് അത്യാവിശ്യം ഒരു ഒന്നര മണിക്കൂറൊക്കെ
അത്രയുണ്ട് ഉം ഇപ്പ ഇവിടെ വീട്ടിന്ന് രാവിലെ എറങ്ങണ്ടി വരുമല്ലോ ല്ലേ
ആഹ് അതെ അതെ രാവില് തന്നെ എറങ്ങിയാലേ അവിടത്തൊള്ളൂ
ഉം
അങ്ങനെ പോണ് പിള്ളേരൊക്കെ അടുത്തന്ന സ്കൂളിലാ പഠിക്ക്ന്നേ
ആ ഇവിടെ അടുത്ത് തന്നേ സ്കൂളി പഠിക്ക്ന്ന് ഒരാളെ ഒള്ള്
ആഹ് ഒരാളൊള്ളൂ
ഉം
സ്കൂളൊക്കെ തൊറന്ന്ട്ട് എങ്ങനെ എല്ലാവർക്കും അവരൊക്കെ ഹാപ്പിയാണോ
ആഹ് അവർക്ക് സ്കൂളൊക്കെ തൊറന്ന്ട്ട് ഹാപ്പിയാണ് മടി പടി പ്രത്യേകിച്ച് മടിയൊന്നു ഇല്ല
ആഹ് പഠിച്ചൊക്കെ ചെയ്യോ
ആഹ് അതൊക്കെ കൊഴപ്പല്ല അതൊക്കെ പോന്നുണ്ട് ഇപ്പ മൂന്നാം ക്ലാസ് ആയതല്ലേ ഒള്ളേ ഇഞ് മുന്നോട്ട് വരുമ്പഴല്ലേ അറിയത്തൊള്ളേ എങ്ങനെയാന്ന്
അഹ് അഹ് എല്ലാ ദിവസും വന്നിരുന്ന് പഠിക്കൊക്കെ ചെയ്യോ ആള്
ആഹ് അത് ചെയ്യ്ന്ന്ണ്ട് എല്ലാ കറക്റ്റ് ആയിട്ട് ഹോം വർക്ക് ചെയ്യാനായാലും വായി കാനായലും എല്ലാം ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് ട്യൂഷനൊന്നും പോണ്ട ആവശ്യല്ലല്ലേ
ട്യൂഷൻ വിടുന്നില്ല ഇതുവരെ ട്യൂഷന് വീട്ടില്ല ഇത്ര നാളും ഞാൻ തന്നെ നോക്കീത് അപ്പ ഇനി കൊറച്ച് കഴിയൂലേ അത് കഴിഞ്ഞിട്ട് എന്റെ കൈ നിക്കാതാവുമ്പഴേ വേറെ പൊറത്തോട്ട് ആഹ് പരമാവധി നോക്കും പറ്റുന്നത്രേ
ആഹ് ആഹ് ആഹ് ഇപ്പാ കൊച്ചെന്തെടുക്കുണു
അത് ഇവിടര്ന്ന് ഓരോന്ന് കുത്തിപ്പണീ ആഹ് ഓളെ മാലയൊക്കെ വലച്ച്പെട്ടിച്ച് വെച്ച് അതിന്റെ മുത്ത് പെ പെറക്ക്ന്ന്
ആള് ഭയങ്കര കുസൃതിയാ
ഓഹ്
ഉം പിന്നെ ഇന്ന് വേറ പരിവാടിയൊന്നുല്ല
പ്രത്യേകിച്ച് പരിവാടി എന്തുവാ ഒന്നുല്ല്യ വീട്ടിലെ ജോലി ഒതുക്ക നിൾ ഇവിടന്ന് ചെയ്യുക ഹോം വർക്ക്കളൊക്കെ ഉള്ളത് പറഞ് കൊട്ക്ക പിന്നെ എനിക്ക് എന്തെങ്കിലും പഠിക്കാണ്ടെങ്കി അത് പഠിക്ക അത്രൊക്കെ ഒള്ള്
പഠിക്ക പഠിക്ക്ണ്ടോ
ഞാ പി എ സ്സി നോക്കുന്നുണ്ട് അല്ലാതെ ഒന്നും പഠിക്കുന്നില്ല
ആഹ് പരീക്ഷ ഒക്ക എഴുതിയോ
പരീക്ഷ ജൂലൈയിലൊന്നും നടക്കാ നടക്കാൻ പോവുന്നല്ലോ എൽ ജി എസി ന്റെ ആഹ് ആഹ് എൽ ജി എസി ന് എല്ലർക്കും ഡിഗ്രി ലെവൽ വരെ ഉള്ളവർക്ക് പറ്റും
എൽ ജി എസ് ഉം
ആഹ് പതിനെട്ടിന് നടക്ക്ന്ന്ണ്ട് ജൂലൈ
ആ ഞാൻ ഇതിനെ കുറി ച്ചിട്ടങ്ങനെ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് അധിക്കും അധികം കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞൂട പി എസ് സി നെ കുറിച്ചിട്ട്
ആഹ് ആഹ് ഞാൻ ആഹ് ആ പഠിച്ചറങ്ങീട്ട് ഇതുവരെ പ്രൊഫൈൽ ആക്കിട്ടുല്ലേ
ഇല്ല അഞ്ച്ത്തില്ല
സാധാരണ ഒട്ടുമിക്ക പേരും ചെയ്യുന്നതാണ് പ്ലസ് ടു കഴിയുമ്പഴേ പതിനെട്ട് വസ് കഴിയുമ്പഴത്തേന്നെ എല്ലാരും ചെയ്തു വെക്കും
ആഹ് പിന്നെ ഞാൻ നോക്കിപ്പൊ പ്രൈവറ്റ് ജോലികളൊക്കെ കൊറേണ്ട് അപ്പൊ അങ്ങനെ എന്തെലും കേയറാലോന്ന് വിചാര്ച്ചു ക്ലാ ക്ലാസ്ക്കെ കഴിഞ്ഞിട്ടെ
ആഹ് അങ്ങനെ അല്ല. ഇത് ഒരു സൈഡിൽ കിടക്ക നമ്മളെന്തായാലും പഠിക്കല്ലേ പഠിക്കുമ്പം അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് പോയിരുന്നെങ്കി അത് പ്രൈവറ്റിൽന്ന് ഒരു പക്ഷെ അവിടെ കിടക്കട്ട് കിട്ടുന്നെങ്കി കിട്ടട്ട് പോണെങ്കിൽ പോട്ടെന്ന് വെച്ച് പൊ
ഇതെങ്ങനെയാ നമുക്ക് എപ്പോഴെപ്പോഴും എക്സാം ണ്ടോ?
എപ്പോഴെപ്പോഴു ന്നല്ല ഓരോ കാറ്റഗറി അനുസരിച്ച് അതായത്. ഓരോ ലെവൽ അനുസരിച്ചുണ്ട് പത്താം ക്ലാസ് ഇപ്പ ക്വാളിഫിക്കേഷൻ ഒ
ചൂ അനുസരിച്ച്.
ആ ക്വാളിഫിക്കേഷൻസരി ഇപ്പ ഇതിപ്പോ ഞാനി പ്പ എഴുതാൻ പോണത് മറ്റേ ടെൻത്. ഫിലിംസ് അനുസരിച്ചുള്ള ബേസിക്കാണ് എൽ ജി എസ് അപ്പൊ അതാണെങ്കി. ഡിപ്പോ ഇപ്പഴത്തത് ഡിഗ്രി വരെ ഉള്ളവർക്കുള്ളത് ഉണ്ട്. ഡിഗ്രി വരെ ഉള്ളവര് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല ഡിഗ്രിക്ക് വേറെള്ള വേറെ ഉണ്ട് ഓരോ കോഴ്സിനുള്ളത് ഓരോന്നും ഉണ്ട് ഇങ്ങനെ.
അപ്പൊ അത് ഓരോ പൊസിഷൻ ന്നോം നമ്മള് നോക്കിട്ട് അതിന് അനുസരിച്ച് ഓരോ എക്സാം എഴുതണം.
നമ്മടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള.
എന്തൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതിനെല്ലാം? നമ്മടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ ജോലിയിലേക്ക് കേറാൻ പറ്റും? എന്ന്
അത് നമ്മള് പ്രൊഫൈല്. നമ്മള് പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേ നമ്മുടെ പ്രൊഫൈലീ വന്ന് കെടക്കും എന്താ എന്താ എന്തയാ. ഓഹ് ജോ ഓഹ് വോഫർച്യുണിറ്റി ഉണ്ടല്ലോ ഓപ്പർച്യുണിണ്ടല്ലോ ജോബ്ഓപ്പർച്യുണ്റ്റി നമ്മള് പ്രൊഫൈലിൽ വന്ന് കിടക്ക അപ്പൊ. നമക്ക് അയിനാത്ത് പിന്നെ എലിജിബിൾ ആണെങ്കി. പ്രൊഫൈൽ കയറി ക്ലിക്ക് പിന്നെ ഇതാക്കണം ആക്സെപ്റ്റയ്ത് ക്ലിക്ക് ചെയ്ത്.
അപ്പൊ ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോ തവണയും രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണോ?
അഹ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ ഒന്നും ഇല്ല ആദ്യം ഞാനി പ്പോ കുറെ നാളായി. ഇന്ന് രജിസ്റ്റർയേയ്തെ ഉള്ളൂ അല്ലാതെ ഫീ ഒന്നും ഇന് ഇല്ല അല്ലാതെ ഫീസ് ഉണ്ടാന്ന്നി ക്ക്യും അറിയത്തില്ല ഞാൻ അപ്ലൈ ചെയ്യുന്നതിനൊന്നും ഇതുവരെ ഫീസ് എടുക്കുന്നില്ല.
ആഹ് അങ്ങനെയാണോ?
തായിട്ട് ഇപ്പൊ ഫോൺള്ളോണ്ട് ചെയ്യാലോ.
ഫോണിൽ തന്നെ ചെയ്യാമോ രജിസ്റ്റർ ചെയ്യാൻ പറ്റോ?
രജിസ്റ്റർ ഞാൻ അല്ലാതെ കഫയി പോയി ചെയ്തത് ഒരു പാട് വർഷം ആയതാണ് കഫയി പോയി ചെയ്ത്. ഇപ്പൊ ഞൻ അല്ലാതെ പരീക്ഷക്ക് വരുന്ന ഓരോ ഇതുണ്ടല്ലോ.
ആഹ് അത് ഫോണിൽ തന്നെ നമുക്ക് നോക്കി ചെയ്യല്ലേ ഉം ഉം പ്പതിനെ കുറിച്ച്ഒന്ന് നോക്കി നോക്കാല്ലെ നല്ലത നല്ലതാന്ന് തോണു
ഇത്രയും വരെ പഠിക്കല്ലോ അപ്പോഴത്തേക്ക് ഡിഗ്രിയ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇതിന് പോന്നുന്നത്.
ആഹ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിയാറായല്ലോ.
ഉം പി ജി എത്ര വർഷത്തെ നാല് രണ്ടോ മൂ രണ്ട് വർഷം. ഇതിന് നല്ല സ്കോപ്പ് ഉള്ളതാണ്
ആഹ് അതെ പക്ഷെ ഞങ്ങൾക്കിപ്പോ ഗവൺമെന്റ് ജോലികളിലേക്കുള്ള സാധ്യത ഒന്നും ഞങ്ങൾ. ഏഹ് ഇതില്ല അങ്ങനെ കൂടുതലില്ല. അപ്പോ ഞാൻ നോക്കിയപ്പോ അതുകൊണ്ടൊക്കെയാണ് ഞാനത് അപ്ലെ ചെയ്യാഞ്ഞത്.
അല്ല ഡിഗ്രി കഴിഞ്ഞാ ഡിഗ്രിക്ക് ഏതാ?
ആഹ് ഡിഗ്രി ഞാൻ ബോട്ടണി ആരുന്നു പഠിച്ചത്
ആഹ് അപ്പഴതിക്ക് നല്ല വേറെ ഒരുപാട് കാണുമല്ലോ ഡിഗ്രി ലെവലിൽ പഠിച്ചെ
ആഹ് ഞാൻ ആ ഫീൽഡീന്ന് മാറി വീണ്ടും വേറെ ഫീൽഡിലേക്ക് ഇപ്പോ വന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ടച്ചൊക്കെ വിട്ടു.
എന്നാലും ഇതിനെ കുറിച്ചുള്ള സിലബസ് ഒക്കെ നമുക്കിപ്പോ. ഒരുപാട് കോഴ്സുകൾ തന്നെ ഓൺലൈൻ ആയിട്ടും അല്ലാതെ. ടെക്സ്റ്റായിട്ട് ഒരുപാട് കെടപ്പൊണ്ട് അപ്പഴത്തേക്ക് ഒന്ന് എന്തായാലും പഠിക്കുവല്ലേ അപ്പൊ ഒരു സൈഡ് ഇത് കൂടെ പഠിച്ചാ രണ്ടും ആവും ജോലി നോക്കിയില്ലേ ജോലി നോക്കീട്ടല്ലേ ഇനി എന്തുവായാലും
ആഹ് ആഹ് അപ്ലെ എന്നാ പിന്നെ ഒന്ന് നോക്കിയോക്കാം
അപ്പോഴത്തേക്ക് ഇതല്ലേ ഇച്ചിം കൂടെ ബെറ്ററ് രണ്ടും കിട്ടുവല്ലൊ എന്ന ഇ അത് പോന്നെങ്കി പോട്ടെ ഇത് കിട്ടുന്നെങ്കി കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്താത്
ആഹ് പിന്നെ ഇങ്ങനെ പി എസ് സിക്ക് ഒന്നും ജോലി സാധ്യതെ ആഹ് റാങ്ക് ഇണ്ടായിട്ടും ജോലി കി ട്ടണില്ല എന്നൊക്കെയുള്ള കൊറേ
ഞാനും അങ്ങനൊക്കെ എഴുതിയാണ് ആഹ് ഒരുപാട് ടോക്ക് ഇങ്ങനെ കേക്കുന്നുണ്ട് പറ അല്ലാതെ തന്നെ വാർത്തെ കൂടെ കേക്ക്ന്നുണ്ട് പക്ഷെ നമ്മള് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അന്നാലേ നമുക്ക് പി എസ് സി കിട്ടത്തൊള്ളു എത്രയോ പേര് നമ്മളെക്കാളും നല്ലോലെ പഠിച്ച് ആക്കുന്നവർ എത്രയോ പേരുണ്ടെന്നറിയാമോ
ആഹ് നോക്കിയോക്കാപ്പൊ
ഉം ഉം ഉം പിന്നാ
എന്താ
പിന്നാ
ആഹ് പിന്നെ
ചേച്ചി എന്നെങ്കി ശെരിയേ
ഇവടെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ വെറുതെ ചുമ്മായിരിക്കുന്നു ടി വി യൊക്കെ കണ്ടിരിക്കണു ഓരോ വർക്കൊക്കെ എത്ര തോന്നുമ്പോ ചെയ്യണു സമയം ഇങ്ങനെ ഉന്തി തള്ളി നിക്കണു
ആഹ് അപ്പൊ ഈ സമയം വെറുതെ കളയുന്നത് പി എസി നോക്ക് ബെറ്റർ ഓപ്ഷനാ
ആഹ് ആഹ് ഞാൻ നോക്കട്ടെ അപ്ലെ ചെയ്തു നോക്കാം പറഞ്ഞത് നന്നായി ഇതുപോലെ ആരും ഇങ്ങനെ ഉന്തിത്തള്ളി ചെയ്യാനൊന്നും അങ്ങനെ ആരും പറയില്ല ഇവടെ അതോണ്ട് ഞാൻ ഇതുവരെ പിന്നെ ഇതിന്റെ പുറകെ പോയില്ല
ആഹ് നമുക്കൊരു ജോലി വേണോങ്കി വേണോങ്കി ഇത് ഒരു സൈഡ് നി കിട്ടാൻ അത്ര ചാൻസ് ഇല്ല എന്നാലും നല്ലോണക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും ഉം നമ്മളയിൻ സിലബസ് അനുസരിച്ച് പഠിക്കണം അത്രേ ഉള്ളൂ ഇച്ചിരി അയിന്റെ പിറകെ നടക്കണം
ഉം
അയിനുള്ള സംവിധാനം ഇ ഇപ്പൊ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ നെറ്റായാലും ഓൺലൈൻ ആയിട്ടായാലും എല്ലാം
ആ പിന്നെ ഇവിടത്തെ അന്വേഷിച്ചൊക്കെ നോക്കട്ടെ അന്നിട്ട് അപ്ലൈ ഒക്കെ ചെയ്യാ
ആഹ് ഓക്കെ
ഏന്തായാലും പറഞ്ഞത് വല്യ ഉപകാരായി
ഓക്കെ ശരി എന്നങ്കി
ഉം ശരി എന്നാ